എന്താ
സൗണ്ടില്ലല്ലോ.
സൗണ്ടില ഇന്റെ ഫോണിന് എന്താ കേട് വന്നോ അറിയില്ല. ഇപ്പൊ കേക്ണ്ടോ പറയ്.
കൊറവാണ് കൊറവാണ്.
അയ്യാ ഇപ്പഴോ.
ആഹ് ഇപ്പൊ ശരികേക്ണ്ട്.
ആഹ് അതെന്താന്നറിയില എന്റെ ഫോണ്. എന്റെ ഫോണിന്റെ മറ്റേ ഡിസ്പ്ലേ അടച്ച് പോകാനായികുണയ് ഒരു മഷീണ്ട്.
അത് ഹാങ്ങ് ആയിക്ണു. ഉം
എന്നിട്ട് ഇതു പറെ ഈ വെള്ളചാട്ടത്തിന്റെ.
ആഹ വെള്ളച്ചാട്ടം. ഭയങ്കര കുണ്ടിലാണ് താഴെ ഒരു കുണ്ടിലാണ് വല്യൊരു നല്ല വെള്ളം.
അവിട്ക്കൊക്കെ വഴി.
കുത്തിഒലിച്ച് വന്ന്ങ്ങാണ്ട് അങ്ങനെ കുണ്ടായി വല്യരു. കുണ്ടാണ് ആഹ ഓ എത്ര ആൾക്കാരവിടെ മരിച്ക്ക്ണ് അറിയോ. മ്മ് മഴ പെയ്താ. ഫസ്റ്റില് വെള്ളം അവിടെണ് വര അവിടെ വന്നാ പിന്നെ. അടുത്തുള്ള പുഴയിലൊക്കെ വിളിച്ചു പറിം കുളിക്കാർക്കണ്ടെങ്കിൽ പിന്നെ വള്ളം വന്ന്. നല്ല മഴ മലക്ക് നല്ല മഴ പെയ്ത്ക്ണ്. ഇത്രക് വെള്ളച്ചാട്ടം ഒരീസം ഞങ്ങള് കാണാൻ പോന്നു ന്റമ്മോ ന്ന്ട്ട് നമ്മള് പിന്നെ അവിടെന്നങ്ങിട്ട് ജീപ്പ്. പോ നമ്മള വണ്ടിയൊക്കെ താഴെ നിർത്തി ഒരു കുളത്താണ്. പോയി ഞങ്ങളെല്ലാരും ഞാൻ ന്റെ താത്തന്റെ മ്മ രണ്ട് മക്കളും. പോയി നല്ല രസ കാണാനൊക്കെ നല്ല രസാണ് പക്ഷെ. അവടെത്തീങ്ങാണ്ട വെള്ളച്ചാട്ടം കാൺണ്ടെങ്കി എന്തായാലും. അറങ്ങണം എങ്ങനെയാലും ഞാനവി
ആഹ്.
പ്പന്നർങ്ങൂല.
ആഹ്
ഞങ്ങള് ഇത് അയ്ന്റെ വേറൊര് ത്. ഒരു ഭാഗം.
ഉം ആ ആ
പോയി
ആഹ്
അത് ഡ്രീം ലാൻഡ് പറിം അങ്ങട്ട് പോയിട്ട് ഞങ്ങള് അങ്ങട്ട്. മഴന്നുല്ലട്ടോ കാരണം ഓന് പർഞ്ഞാല്. എപ്പളും മഴ പെയ്തു കൊണ്ട്ല്ല സ്ഥലാണ്.
ഉം ഉം ഉം
ന്നട്ടവ്ട്ക്കും പോ
ആ അത് ശരി.
പ്പൊ മഴല്ല പക്ഷെ ങ്ങട്ട് തിരിച്ചു പോന്ന സ ടൈമില് പെരും മ മയിം വ ള്ളങ്ങനെ
ഇത് എന്താ പെട്ടെന്നാ വള്ളം കൂടാ അങ്ങളെ സ്ഥലത്തെ ഇങ്ങനെള്ള സ്ഥൽത്തെ ആ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് വെള്ളം കൂടും
അങ്ങനെ ആ പാല കെട്ന്ന് പൂണ്ട് കോ കൊറേ നേരം കണ്ണ് ചിമ്മി പോന്നാ മതി പുട്ച്ചാന്നൊക്കെ പർഞ്ഞ് എങ്ങനെ ആയാലും പോരാൻ കയ്യ ണ്ടേ കഷ്ടിച് പോന്ന് ഏതായാലും ത്തിന്നി പോവൂല
ആഹ് ഇയ്യ് ന്താണ് വയനാട്ട്ക്ക്‌ പോയ്‌ക്ക്ണോ വയനയിട്
അങ്ങനെക്കെന്നേ തിരിച് പോ പിന്നെപ്പം ഞങ്ങള് തിര്ച് പൊ ന്നോരു പുഴ കടക്കണം ശരിക്കത് പുഴന്റെ ഒരു വഴിയാണ് അയില് വള്ളം വന്ന് വന്ന് അങ്ങനൊരു പുഴ പോലെ ആയതാ പക്ഷെ ജീപ്പിലും പിന്നെ അങ്ങട്ട് ക ത്ത ആഹ് ന്നിട്ട് രാത്രി പ ത്ത് ക മണി കഴിഞ്ഞിക്ക്ണു പോന്നപ്പൊ
ആഹ് ഇയ്യ് വയനാട്ട്ക്ക്‌ പോയിക്ക്ണോ
ഏലൊരു പാല്ണ്ട് കോ കൗങ്ങ്ന്റെ
ആം
പാൽ ത്ത്മ്മുക്കൂടെ വരാൻ കയ്യ കാരണം അത്രക്ക് വള്ള റോട്ട്ക്കെറി വന്നു ജീപ്പ്ല് ജീപ്പ്ല് പൊത് കൊണ്ടേയാക്കാ അല്ലെങ്കി വള്ളം കുറേ നേരം നിന്നു ൽത്തെ പാൽത്ത്മേക്കൂ വേ വയനാട് പോയിട്ടില്ല
ആഹ്
മ് ഞാൻ ഊട്ടിക്ക് പോയിക്ക്ണ് ഓല്
ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ ഇങ്ങനെ പറയ്ണേ കേട്ട്ക്ക്ണു
ഇവിടെ ഞമ്മളെ
അങ്ങട്ടൊക്കെ എല്ലാരും ഇപ്പോ ഇങ്ങനെ പോയിന്നു ഏഹ്
ഞാൻ പോയിട്ടില്ലന്ന് പറിയാ പറയ്ണ കേട്ട്ക്ക്ണു ഉം
ഏഹ് എല്ലാരും ഇങ്ങനെ പോണൊക്കെണ്ട് ഇപ്പെ അങ്ങട്ട് ആ ആദ്യോന്നും അങ്ങട്ട് അനുവാദം കൊടുത്തില്ല പിന്നെ പ്പം അങ്ങട്ട് പോവാനൊക്കെ ആ ബേലി പാലത്തിന്റെ അടുക്കൊക്കേ കാണാനൊക്കെ അയിന്റെ അതുവരെ ഒള്ളു പോവാൻ പക്ഷെ ഇപ്പ എല്ലാരും ഇങ്ങനെ പോണേ കാണ് ണേ കാണാ പക്ഷെ പോവാൻ ഒര് ആഗ്രഹൊക്കെ ഇണ്ട് പിന്നെ അവ്ടെ ചെന്ന ഭയങ്കര സങ്കടാ നമ്മളീ ഈ വാർ കത്തിൽ ഇങ്ങനെ കാണുമ്പം ഞമ്മൾ ഇങ്ങനെ കാണാ അത്ത അപ്പളേെ ഞമ്മക്ക് സങ്കടം നേരിട്ട് ചൂരൽ മലക്ക്
ക്ക് വീട് വെച്ച് കൊടുത്തല്ലോ ല്ലേ പക്ഷെ എത്ര ആയാല് അല്ലെ കൊറേ പേർക്ക് വീട് വെച്ച് കൊടുത്തല്ലോ നിറ വീട് പോയൊർക്കേ പക്ഷെ അവനവന്റെ വീട് ഇപ്പൊ ഓരോരുത്തർ ഇപ്പേ രണ്ട് നിലയിലും അങ്ങനെ ഒകെ ഇർന്നീന്ന ആൾക്കാരല്ലേരിക്കും അവനവന്റെ വീട്
ഉം
മ് പോലെ ആവില്ലല്ലോ അത്രയും കഷ്ടപ്പെട്ടു ഓരോരുത്തരു വീട് കാ ന്ന് പറഞ്ഞ് കഴിഞ്ഞാ അത്രയും വലിയൊരു സ്വപ്നമായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നാണ് വീട് ഇടെന്ന് പറയണത് ന്നാലും ഒന്നില്ലാത്തലും ഭേതാണ് പിന്നൊക്കെ വിധി
എല്ലം പോയീരെ അത്ര രക്ഷപ്പെട്ടോളെ ഓർക്കിപ്പതെ വൽ
നാഹ് അവളെ ഞാനെ എന്താ പറ- ഇപ്പ യായി വയനാട്ടിത്തെ അറിഞ്ഞപ്പഴാണ് ഞാനെന്റെ ചെറിയ കുട്ടീനെ ഏഹ് പ്രഗ്നന്റായിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ അത് എന്നിട്ട് ഞാനൊരു എന്തെന്നറിയോ ഒരു ഈഹ് എന്താണ് ഗർഭപാത്രല്ലേ അത് കിട്ടി കുട്ടീക്കത്ര തെരച്ചിലിനിടീല് ആഹ് അതിന്റെ ഉള്ളില് എത്രയാ ഏഹ് മൂന്നോ നാലെന്തോ മാസായ ഇതിണ്ടേന്ന് കുട്ടി
ഭ്രൂണം ഉം ഞാൻ കേട്ടു അതൊക്കെ ഞാനെ ആഹ് ട്ട ഫുള്ളാ സമയത്ത് ഫുള്ളു വാർത്ത തൊറന്ന് വെക്കലേരുന്നു കാരണം അത്രയ്ക്ക് വലിയ ദൂരന്ത്‌ ത്തിണ്ടായിട്ടില്ലല്ലോ അത്രക്കു ഭയങ്കര സങ്കടേന്നു പിന്നെ വേറൊരു പെണ്ണിതേപോലെ ഭർത്താവു മോതിരം ചോയിക്കും എപ്പളും പണയം വെക്കാനെ പിന്നെ അപ്പ ആ മോതിരം കൊടുത്തില്ല കാരണം അത് മണിന്റെടിയിൽപ്പെട്ടു അതുവരെ തെരഞ്ഞു തെര തെ ഭക്കര തെരച്ചിലെ ടൈമില് വെ കൈ ഇങ്ങിനെ മണ്ണിന്റെടീന്ന് പൊന്തി ഇങ്ങനെ നിക്കണുണ്ട് അപ്പ ആ വെരലും മണ്ടിത്രേ ആ സ്വർണ ത്തിന്റെ മോതിരം പേരെഴുതിയത് അപ്പളാണ് ഓഹ് അയാളെ വൈഫ്‌ പെണ്ണുങ്ങളാണെന്നറിഞ്ഞ ഞ്ഞത് ന്നിട്ട് ആ മോതിരം കാരണം അവ എന്നെന്നോട് ചോദിക്ക കുഞ്ഞെ ചോദിക്കലുണ്ടാപ്പ തെരൂല തെരൂല്ലാന്ന് പറയും പക്ഷെ ആ മോതിമാണ് ഇന്നെ തിരിച്ചറിയാനുള്ള ക്കൊരു ഇതന്ന്
ആഹ് അല്ലെങ്കി ഇപ്പ അത ആരാന്നും പോലും ചിലപ്പ അറിയേണ്ടാവില്ലല്ലേ
ആരാന്നറിയില്ലല്ലോ ആ മോതിരൊള്ള വെരല് പൊന്തിങ്ങെ നിന്നപ്പളാണെൻ്റെ പെണ്ണുങ്ങളാണത് അങ്ങനെ മനസിലായി പേരും ഉണ്ട് അല്ലാത്ത മോതിരങ്ങളിപ്പം നമ്മക്കറിയില്ല പേരിള്ള മോതിരം വെ വെക്കുമ്പോ എന്നും ചോയ്ക്കും പിന്നെ ബോഡി എടുത്തപ്പളോ ഹ ഓളന്നെ അങ്ങനെയൊക്കെ ആകുമ്പ എന്തൊരു സങ്കടാ
പിന്നെന്താ ഓരോ എന്താ ചെയ്യാ അള്ളാ എടങ്ങേറാവുവേ അതാലോയിക്കുമ്പോ
ഉം പിന്നേ അങ്ങനത്തെ പ്രകൃതി ദുരന്തം എവിടെ എത്രക്ക് ഇതായിട്ടുണ്ടായിട്ടില്ലാന്നാ പറയണെ
എത്രാൾക്കാരാണ്
ഇപ്പൊ കുറേ സ്ഥലത്ത് വെരനാച്ചാലെ ല വെനസലറ സ്ഥലത്തോക്കണ്ട ഭൂകമ്പം മറ്റേ ഫിലിപ്പ് ഫിലോ ഫിലിപ്പിയെ ഓഹ് അവിടൊക്കെ സ്കൂളിലെ കുട്ടികളെ കണ്ടീല്ലേ
ഇല്ല ഞാൻ കണ്ടില്ല പക്ഷെ ഞാനത് ന്യൂസ് കേട്ടുള്ളൂ
ആഹ് ഇങ്ങനെ ഭൂകമ്പല്ലേ ന്നിങ്ങനളക കുട്ടിക അതിനനുസരിച്ച് കുട്ടികൾ ഇങ്ങനെ എളകും ന്നിങ്ങനെ തൊട്ടി ഇട്ടാട്ടണ പോലെ ഇങ്ങനെ
ആഹ്
സ്കൂൾ ചെറിയ ചെറിയ മക്കള് ഹ് പിന്നെ കെട്ടിടങ്ങളങ്ങനെ പൊളിഞ്ഞു ചാടുന്നുണ്ട് പിന്നൊരു ഇതുണ്ടാനു ഷെഡ് തൂണിലൊക്കെ കെട്ടിയ അയിന്റെ ഷീറ്റ് വന്നാട് ചാടി
ആഹ് ആഹ്
ദൂരം ജോലി ചെയ്യണ പോലൊക്കെ ഇപ്പ അമ്മടെ നാട്ടിലൊരൊക്കെ അവിടിവിടൊക്കൊണ്ടാവല്ലോ നമുക്ക് ക്കറിയില്ലല്ലോ ഇപ്പ എവിടെന്താണന്നും പെട്ടെന്നേ കറി അങ്ങനെയൊക്കെ ഓരോ ദുരന്തങ്ങള് എന്ത് ചെയ്യാനാ പടച്ചൊൻ കാക്കട്ടെ
അന്നെ ആമീൻ
മോള ഉറങ്ങിയോ
ഉറങ്ങണ ലക്ഷ്മൊന്നും കാണല്ല തസ്ണി മോളല്ല മോനെയാണ് തസ്നിം
ആഹ് മോനാണ്
മോന ആണ്
ഏഹ്
പിന്നെ
രാത്രി എണീക്കു വോ
അവന് ആ അവന് എന്താ പറയാ പാല കുടിക്കൻ എന്റെ പാല എനിക്ക് പാലില്ല പാലൊടുക്കാൻ പറ്റില്ല പറ്റില്ലന്നല്ല ആ എന്റെ പാല് കുടിക്കൂല പാല് ഇില്ല അപ്പൊ ബോട്ടില ആക്കിട്ട് എന്താ പറയാ ആ കൊടുക്കുക ഇപ്പൊ എണീക്കുവ അവന് ഒന്നറങ്ങി എണീറ്റിട്ട് പിന്നെ ഞാന്
അപ്പൊ പിന്നെ അടുക്കളയിൽ പോയി ഉണ്ടാക്കീട്ട് വേണ്ട അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് നോക്കൂ
ഇപ്പ കൊടുന്ന് വോക്കും അല്ലെങ്കിൽ എടുക്ക ഞാ ഇവിടെ കിച്ചണറെ അടുത്ത് റൂ റൂണ് ഞങ്ങളുടെ റൂം കിച്ചന്റെ അടുത്ത് അ പിന്നെ ആദ്യ മുകളുകളിൽ ഇടന്നിരുന്ന പിന്നാണ് തായതിക്ക്
ആഹ് ആഹ്
ഉം
എനിക്കണ്ട അങ്ങനെ തന്നെ ആതണ്ട് ചെറിയ മോളെ പാലുണ്ടാവുന്നില്ല അ കൊറെേ കാലങ്ങനെ കൊടുത്ത് പിന്നെ കുടി നിർത്താ ആ ടൈമില് ഫുള് പാലി
അതാ ഇ ഇത് ഇല്ലേ എപ്പോഴുംഇല്ലട്ടോ ഒരു രണ്ട് കുട്ടി ജനിച്ചിട്ടൊരു ഒന്നോ രണ്ടോ മാസം അതും ഇപ്പൊ ഉ മുലപ്പാൽ മാത്രമായിട്ട് ആ കുട്ടി ഒരു ദിവസം പോലും മുഴുവനായിട്ട് കുടിക്കാൻ കിട്ടു കുറച്ച ഒന്ന് ഒന്ന് കുടിച്ച്
ഇന്ന്ട്ട് പിന്നെ, ഡെക്സോ ലാക്ക്ല്ലേ അത് കലക്കി കൊടുക്കലേയിരുന്നു. ഇപ്പഴു അത് കലക്കി കൊടുക്കും. പിന്നെ ഞാനിപ്പൊര് ഒന്നര വയസ്സിന് ശേഷം ഞാന് പശുവിൻ പാല്ണ്ടല്ലോ ഒരു മിനിറ്റ്ട്ടോ ആ എട്ട് മിൻറ്റ് പശുവും പാലും കൂടെ, ഏഹ് ഞാന് വെള്ളൊഴിച്ച് നീട്ടിയിട്ട് തെളപ്പിച്ചിട്ട് അത് കൊടുക്കും. ആഹ് ഡെക്സോലാക്ക് ഇപ്പ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാ ട്ട്ണ്ട് ന്ന്ണ്ടെങ്കില് മാസയ്യായിരം രൂപ്യെന്നും പോരേയ്.
ആഹ്
അങ്ങൻത്തൊരു ഡെക്സോലാക്കിനാണ് ഡെക് സോലാക്കിനാണ് കൊറവ്. ഏ ശരിക്കും പറഞ്ഞാ ഇതിന്റെ ഡബിളാണ് ഈ സിമീ ലാക്ക് അപ്റ്റൊമൽ ഗോൾഡൊക്കെ അതൊക്കെണ്ടല്ലോ, അതൊക്കെ ഇതിലും ഡബ് ബ്ളാണ്. ഇന്നാ ഡെക്സോലാക്ക് ഡോക്ടേഴ്സ് എഴുതിത്തരുന്നെന്ന്യാണ് ട്ടൊ. തന്നെയാണ് കേട്ടോ അതീലാക്
ആഹ് അത് കുടിച്ച കുട്ട്യാളത്യാവശ്യം തട്യൊക്കെ വെക്ക്ണ്ട്ലേ?
തടി വെക്ക്ണ്, ഇവൻ ഇവൻ ന്താണ് പ്രസവിച്ചപ്പോ തന്നെ വെയ്റ്റ്ണ്ടായിര്ന്നുട്ടോ. ന്താ നാലേ ഒരുന്നൂറ്റമ്പത് ഇണ്ടായിര്ന്നു. ഓനത്യാവശ്യം വലിപ്പണ്ട് ആഹ് നോർമലന്നേയ്രുന്നു. ഓപ്പ്റഷം വേണംന്നൊക്കെ പറഞ്ഞു. ഞാ ആരും സമ്മയ്ച്ചില്ല. എ കാര്ണം, എന്താ പറയാ ഇൻക്ക് ഡെലിവറിട് ഏഹ് ഏഹ് എന്താ പറയാ അഞ്ചാം മാസൊക്കെ ആകുമ്പ തന്നെ അങ്ങനെ യൂട്രസ്സ് കുട്ട്യള് പൊർത്ത്ക്ക് വരാം ള്ളത് ഡെലിവെറി പെയ്ന് തൊടങ്ങും ന്ന്ട്ട് സ്റ്റി
അ ആഹ്
അങ്ങനെ പെട്ടെന്ന് പ്രസവിക്ക്ണ ആൾക്കാര് ട്ടോ, എന്നെ വെയ്റ്റ് കൂടുതല്ള്ളോണ്ടെ ഉം എന്താ പറ്യ, ഞാൻ എന്ത് കഴിച്ചിട്ടില്ലാന്ന്ണ്ടെങ്കിലും എന്താ കുട്ടികള് വെയ്റ്റുണ്ടാകും ആഹ് അതെന്ന്യാണ് ഞമ്മള് പക്ഷെ എല്ലാരും പറയും എന്താ പറയ നോർമലി
ഉം ഫസ്റ്റ്ത്തെ ര രണ്ട് ഒന്ന് നോർമല്, ഫസ്റ്റ്ത്തേ മോന് പിന്നെ മറ്റേ രണ്ട് പെൺകുട്ട്യാളിം ഓപ് ഓപ്പ്റേഷന് അല്ല. രണ്ട് പെൺകുട്ട്യാ വൽത് മോനല്ലേ? പിന്നെ രണ്ട് പെണ്ണ്ങ്ങളല്ലേ
മുപ്പത്തേഴായി, കട്ടാക്കിയിട്ട് വിളിയ്ക്കാ അല്ലെങ്കി ഒന്നായിട്ട് പോവുപ്പോ